ഹലോ
എന്തൊക്കെയാ വർത്താനം സുഖനല്ലേ
ആഹ് സുഖേടി അങ്ങനെ പോണ് ഈ നേരത്തി ന്റെ കാര്യം ചോദിച്ചില്ലനോ തുന്നലിന്റെ കാര്യം
ആഹ് ആഹ് അതെ അതെ
ആഹ് ആഹ് മറ്റേവായിറ്റ് ആഹ് ആഹ് ഡ്രസ്സല്ലേ വെള്ള ഡ്രസ്സല്ലേ ചോദിച്ചെ
ആഹ് ആഹ് അതെങ്ങനെയ ഈ എങ്ങനെയ ഡിസൈൻ ചെയ്ത് ഓ ഈയന്നെ ഡിസൈൻ ചെയ്താ ഞാൻ അത് കണ്ടപ്പോ വിചാരിച്ചിട്ടോ പുറത്ത് കൊടുത്തൊക്കെ ഡിസൈൻ ചെയ്തതാണ് എന്ന്
അല്ലടി അതെ അതെ ഞാനി പ്പൊ എന്റെ എന്റെ ഒരു കസിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാന് ശീല വാങ്ങിച്ചു ശീല വാങ്ങിച്ചിട്ട് പിന്നെ ഞാൻന്നെ കൊറെക്കെ യൂട്യൂബിലും നോക്കി അങ്ങനെയൊക്കെ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തതാണത്
ഓ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാനത് ഇന്നോട് ഒരുപാട് ആൾക്കാാര് ചോദിച്ചതാ എവിടന്ന് അടുത്താറിൽ എവിടന്നാ എടുത്താറിയോ നല്ല ഭംഗിയ ഉണ്ടല്ലോ ആരെക്കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിച്ചേ എന്നറിയോ എന്നൊക്കെ ഒരുപാട് ആൾക്കാാര് ചോദിച്ചു
ആഹ് ആഹ് എന്നോട് കൊറെേ ആൾക്കാര് പറഞ്ഞിട്ടുണ്ടായിരുന്ന കണ്ടപ്പോ നല്ല ഭംഗിയുണ്ടന്ന്
ആഹ് അതന്നെ നല്ല ഭംഗിയുണ്ട് എനിക്കും ഇഷ്ടപ്പെട്ടു നീ അത് ഒരു ദിവസം എനക്ക് ഇടാൻ തരീങ്കേ
ആഹ് ആഹ് അത് നീ എടുത്തോണ്ട വി വിഷയല്ല കാരണം എനിക്ക് സന്തോഷമേള്ളൂ കാരണം നമ്മള് സ്റ്റിച്ച് ചെയ്ത് സാധനല്ലേ അത് വേറെല്ലാവരും ഇടുമ്പോ സന്തോഷല്ലേ ഉള്ളൂ
ആ അതെ അതെ പിന്നെ അത് ഇതിലുമുള്ള സ്റ്റോൺസ് സ്റ്റോൺ വർക്ക് ഒക്കെ നീ തന്നെ ചെയ്തതാണോ
അതും മത്തിന് ഞാൻ ചെയ്തതല്ല അത് പിന്നെ ഞാൻ എനിക്ക് ടൈം ഇല്ലേനു അ അങ്ങനത്തെ ശീല നോക്കിയിട്ട് ഞാൻ വാങ്ങിയതാണ് ഞാൻ അതിന് മുന്നേ ട്ട് രു ഡ്രസ്സ് അങ്ങനെ അമ്പ്രല ടോപ് പോലത്തെ ചെയ്തിരുന്നു നല്ല ഫ്ലെയർ ആയിട്ടുള്ളത് അതില് ഞാൻ കയ്യിലും കഴുത്തിലൊക്കെ ഞാൻന്നെ സ്റ്റോണൊക്കെ വാങ്ങിട്ട് തുന്നി പിടിപ്പിച്ചിരുന്നു
ആഹ് ഓ അത് ശെരി ആ ഏ അതേതെനു കളറ്
അതൊരു ഒരു മെറൂണ് കളറയിന് അത് അതും അതുപോലെ ഷോളും ഞാൻ അതിന് സെറ്റ് ചെയ്തിരുന്നു ഷോളുംമേലും നാല് ഭാഗത്തും അങ്ങനെ തുന്നി പിടിപ്പിച്ചു അപ്പോ എല്ലാവർക്കും നല്ല ഇഷ്ടം ഇഷ്ടപ്പെെട്ടിട്ടുണ്ടായിരുന്നു എല്ലാരും പറഞ്ഞു നല്ല ഭംഗിയുണ്ടന്ന് ചെയ്യിപ്പിച്ച പോലെ തന്നെ ഉണ്ട് അത്രയും നമ്മൾ കൊറേ ടൈമ് അതിന് വേണ്ടിട്ട് ചെലവഴിക്കണം കുറ നേരം ഇരുന്ന് ചെയ്തെടുക്കണം അതൊക്കെ ഞാനിപ്പോൊ ഒരു ഏകദേശം ഒരു പത്ത് പത്ത് പതിനഞ്ച് ദിവസം എടുത്തിട്ടുണ്ട് കാരണം നമ്മള് നമുക്ക് ഒിഴിവ് ല്ല ടൈമിൽ മാത്രമല്ലേ ഇരിക്കണെ പിന്നെ ചില ദിവസം തിൽ ഇരിക്കാനും മടിയൊരിക്കും പിന്നെ കുട്ടികളൊ ല്ലതല്ലേ നമ്മ ചെറിയ കുട്ടികളെ വെച്ചാവുമ്പോ നമുക്ക് കുറേ നേരൊന്നും ഇരുന്നത് ചെയ്യാൻ കഴിയൂലല്ലോ പിന്നെ അതിന്റതായ വേദനകളും ഒ ഒക്കെ ഉണ്ടാവും നമ്മള അങ്ങനെ ഇരിക്കുമ്പോ പുറം വേദന ഊരവേ ദന അതൊക്കെ ഉണ്ടാവും അതൊക്കെ സഹിച്ച് നമ്മക്ക് അത്രയും ഇഷ്ടമുള്ളരു കാര്യമാവുമ്പോ നമ്മൾ അണ്ട് ചെയ്യും. അങ്ങനെ.
അതെ അതെ നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി പുറത്തേക്ക് വിൽക്കാറുണ്ടോ? ഇതൊരു ജോലിയായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടോ?
ഇല്ല. ഞാനങ്ങനെ പുറത്തേക്കൊന്നും കൊടുക്കാറില്ല ഞാനിപ്പ എന്റെ മോൾക്ക് എന്റെ ര എനിക്ക് രണ്ടുപെൺ മക്കളാണ്. അവർക്ക് രണ്ടു പേർക്കും, ഞാന എന്ത അങ്ങനെ തത്തിക്കും ഞാൻ സ്റ്റിച്ച് ചെയ്യാറ ന്നെയാണ്, എന്ത് ഈ പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സുകള്. അല്ലാത്തതും ഞാൻ ചെയ്യാറുണ്ട് നമുക്ക് ശീല കുറഞ്ഞ റേറ്റിന് കിട്ടുവല്ലോ അപ്പൊ പിന്നെ അത് വാങ്ങിട്ട് നമ്മള ഇഷ്ടത്തിനായിട്ട് അടിച്ചു കൊടുക്കല്ലോ പിന്നെ മക്കൾക്കും ഇഷ്ടമാണ് അങ്ങനെ ഞാൻ അടിച്ചത് ഇടുന്നതൊക്കെട്ടോ. പിന്നെ അവരോട് ആരെങ്കിലുംക്കെ ചോ മ്പോത് ആ ഉമ്മച്ചി അടിച്ചതാ എന്നൊക്കെ പറയുമ്പോ ഓർക്കൊരു ഓ ക്കൊരു അഭിമാനമായിയിരിക്കും എന്നോട്ങ്ങനെ വന്ന് പറയും വലിയ മോളൊക്കെ പറയും, ഇത് ആര അടിച്ചു തന്ന ചോദിച്ച്. അപ്പൊ മ്മച്ച എന്നൊക്കെ ചോദിച്ചന്ന് പറയുമ്പോ ഓൾക് നല്ല സന്തോഷണ്. ഓൾകുണ്ട്. ഓക്കു ഇഷ ഇഷ്ട്ടാണ് ഇങ്ങനെ തുന്നലൊക്കെ, ചെറിയ ഓളുടെ കഴുന്ന രീതിയിൽ. ചെില ചെറിയ പൂക്കളോ അങ്ങനെയൊക്കെ തുന്നി വെക്കും. ആ ആ. ആഹ് അങ്ങനെ അല ക്രോഷ്യേൻ്റെതല്ല ഇത്പ്പോ തുന്നൽവ തുന്നലന്നെ അങ്ങനെ ചെയ്ത്ട്ട്ണ്ടാര്ന്നു ഞാന് ചെയ്യ്ന്നത് കണ്ടേട്ട് അങ്ങനെ അവള് ചെയ്യലാ അവൾക്കിഷ്ടാണ്
ഓക്കെ ഓക്കെ അപ്പം ഇപ്പ തന്നെ ഇഷ് ട്ടാണ് ന്ന്ണ്ടെങ്കില് അവൾക്ക് അതിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ പ്രചോദനം നൽഖമ്മള് പ്പൊ ഭാവീല് ഉയർന്നു വന്നോളു വല്യയ ഡിസൈനറൊ കാണാൻ പേൻസ്ക്
ആഹ് വെട്ട് കിട്ടിയാലും ആൾക്കും ഇഷ്റ്റണ്ട് അങ്ങനെ ചെയ്യുന്നതക്കെ പിന്നെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ പിന്ന പൊതുവെ എല്ലാ കുട്ട്യേളുയ്ല് പഠി അതന്നെണ് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഇഷ്ടപ്പെട്ട് ചെയ്യാ അങ്ങനെക്കെ ചെയ്യാറ്ണ്ട് പിന്നെ പിന്നെ പ്പ ഈ പർഞ്ഞപ്പഴാണ് അത്പോലെതന്നെ നമ്മള്പ്പോ റെഡിമെയ്ഡ് ഡ്രസ്സുകളൊക്കെ നല്ല വെല കൊട് ത്ത് വാങ്ങുന്നുണ്ടല്ലോ അത്രയ്ക്കൊന്നു ആവ്ന്നില്ല നമ്മള് ഷീലട്ത്ത് നമ്മള്സ്വയഅടിക്കണം അപ്പേന അല്ലെങ്കി അമ്മള് പൊർത്ത്ക്കൊക്കെ അടി ക്കാകൊടുത്താ നല്ല റെ വെല വരുന്ന്ണ്ട്ട്ടോ അമ്മള് സ്വയായിട്ട് അടി ക്കുംമ്പ നമ്മക്ക്പ്പോ അത്ര വെല വര്ന്നില്ല ഞാന്പ്പോ നേരത്തെ പറഞ്ഞ ആഹ് മെറൂണ് ഡ്രസ്സ്ന്ന് പർണു അതിനിൻക്ക് ആകെ ചെലവായത് ഓ എഴുന്നൂറ്റി എൻപത് ഇനിപ്പം ഏറി വന്നാ എണ്ണൂറ് രൂപയ പക്ഷെ അതൊ ക്കെനമ്മള് ചെയ്യിപ്പിച്ചെട്ക്കാണെ എങ്ങനെ പോയാലും ഒരു മുവ്വായിരത്തിന് മേല വരും കാര്നം അങ്ങൻത്തെ സ്റ്റോൺ വർക്കൊക്കല്ലേ ചെയ്തത്
ആഹ് സ്റ്റോൺ വർക്ക് ഡിസൈൻ ചിയ്യാൻ മൂവ്വായിരന്നൊല്ല ഞാന്പ്പന്റെ ഫ്രണ്ടിന്റെ മാരേജ്ന് വാണ്ടി അങ്ങനെ ഒരു ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊട്ക്ക്ണെ സ്ഥലത്ത് പോയി സോയ്സിനി ഓല് പതിനഞ്ച് പതിനാറൊക്കെ ഒര് സിമ്പ്ൾ സ്റ്റോൺ വർക്ക് ഡിസെ
ആഹ് അതെ
എട് ചോദിപ്പിച്ചത് ആഹ് ആഹ് അത് നിങ് ങ്ങക്ക് വേണംന്ന്ണ്ടേലതൊരു ജോലിയായിട്ടെട്ക്കാ
ക്ഷെ ഞാനന്താറ്യോ അഅല്ല അവര് വാങ്ങുന്നയ്നുന്നോ പറയം പാടില്ല കാര്ണം അവര് അവര്ടെ എഫേട്ടിന്ള്ളത് അവര് അത്രീം അത്രീം ബുദ്ധിമുട്ടിട്ടാണല്ലോ ചെയ്യ്ണെ ഹ് അഎല്ലം പൈസേണ് അവര് വാങ്ങ്ന്നത് അത് ന് പറ്റുന്നോര് ചെയ്താമതിന്ന്ല്ല രീതിയിലല്ലേ പക്ഷേ നമക്ക് അയ്നെ കുർച്ചൊര് കൊറച്ചെങ്കിലു അറിയുന്നവർക്ക് അത് ഒ അത്രേക്കെ വാങ്ങണംന്ന്ല്ലര് തോന്നല് വരും ചിയ്യും അങ്ങനെന്നണ്ട് ആഹ് അപ്പെ ഇൻക്യ പുൊർത്ത്ക്ക് ചെയ്ത് കൊടുക്കാന് താല്പര്യല്ലായിട്ടല്ല പക്ഷെ ഒന്നാമത് നമക്ക് അമ്ടെ ശരീരം മുയ് വ വേദനയാണ് ഊര വേദന അങ്ങനെ ങ്ങനെയൊക്കെണ് പിന്നെ അഹ് അത് അതൊന്നാണ് പിന്നെ ന്നർഞ്ഞാല് നമ്മട്ത്ത് അ അത്രീം നല്ല മെഷീന് വേണം എല്ലാ സ്റ്റിച്ചും പോണ തേച്ച് ആഹ് പിന്നെ പിന്നെ കൈര്യം അതും വേണം
ആഹ് നിങ്ങളട്ത്തപ്പത്ര നല്ല മെഷീൻ ഒന്നുണ്ടാവല് ണ്ടാവൂലല്ലെ
ഇന്റെ സാദാ മെഷീനാണ്
ഓക്കെ അപ്പൊ ഇനിയാഒന്നും നല്ല കൊർച്ച് പൈസക്കായ്ട്ട്
ആഹ് അതൊന്ന് മാറ്റി വാങ്ങിക്കണം ന്ന്ണ്ട് ങ്ങനെ വിജാരിക്ക്ന്ന്ണ്ട് അപ്പൊ നമ്മക്ക് വേണെങ്കില് എന്താ ഇങ്ങനെ ഓഡ്രർ കിട്ടാണെങ്കില് അത് എടുക്കും ചെയ്യാലോ
അതെ അത് ശരി എന്തായി ഉച്ചക്ക്ള്ള ഭക്ഷണങ്ങളൊക്കെ ആയോ
ആഹ് അതൊക്കെ റെഡിയായി ഇന്ന്പ്പോ ഇവിടെ എന്താ പച്ചക്കറിക്കറിയാണ് പല പല പച്ച കറികേട്ട്ട്ടില്ലേ തേങ്ങ അരഷ്റ്റുള്ള കറിയും മാന്തൾക്കറിയോ മാന്തൾ ആഹ് അയ്ശരി എങ്ങനെ വീട്ടില്ണ്ടാക്കിയ പച്ചക്കറികൾ തന്നെയാണോ
ആഹ് അതെ വീട്ടില്ണ്ടാക്കിയ പച്ചക്കറികൾ വീട്ടില്ണ്ടാക്കിയ കുമ്പളം ആഹ അതിലേക്ക് തേങ്ങ അരച്ചൊക്കെ ഇട്ട് നല്ലൊരു അടിപൊളി കറി ഇണ്ടാക്കീണ് പിന്നെ ഞങ്ങള് കുമ്പളം കൊണ്ട് മോര് കാച്യത് കുമ്പളൊക്കെ കൂട്ടി മോര് കാച്ചിയത് ഇണ്ടാക്കാറ്ണ്ട്
അങ്ങനെ അങ്ങനെ
ഉം അതെങ്ങനെ അടുക്കളത്തോട്ടായിട്ടങ്ങനെ ഇണ്ടാക്കുന്നതാണോ?
അടുക്കള തോട്ടായിട്ട്ണ്ടാക്ക്ണല്ല നമ്മള് വിത്തുകള് ജസ്റ്റ് തൊടൂലിങ്ങനെ എറിയാറാണ് ആ അത് പടോം മൊളച്ചിട്ടട് വരും അതെ അതെ ആഹ് താനേ മുളച്ചിണ്ടാവും പിന്നെ ചെല ഏഹ ഇപ്പൊ മത്തന് ക്കെ ഇന്റെ വീട്ടില് കുഴിച്ചിട്ട്ണ് ഇണ്ടാവാനും മാണ്ടി കുഴിച്ചിട്ട്ണ് ചെലതൊക്കെ നമ്മള് കുഴിച്ചിടാതെ തന്നെ നമ്മള് കഴിക്കുന്നെത്തെ വിത്തെറിയുമ്പോ അവിടെ മുളച്ച് വരാറ്ണ്ട്
ആഹ് അങ്ങനെയിള്ളതും ണ്ടാവും ല്ലേ
ആഹ് ആഹ്
അയ്ശരി അപ്പൊ ഇങ്ങളങ്ങനെയാണ് വീടിന്റെ അടുത്തന്നെ സ്ഥലങ്ങളൊക്കെ ഇണ്ടോ ഇങ്ങനെ കുഴിച്ചിടാനൊക്കെ? കൃഷി ചെയ്യാന്ള്ള സ്ഥലങ്ങളൊക്കെ ഇണ്ടോ റോഡിന്റെ വക്കായിട്ടാണോ അതോ ഒരു ഗ്രാമപ്രദേശങ്ങളിലാവുമ്പളാണ് നമ്മളധികവും ഇങ്ങനെ പച്ചക്കറി കൃഷികളൊക്കെ കാണാറ്ള്ളത് അതാണ് ഞാൻ
അതെ അതെ ആഹ് ആഹ് ഓക്കെ റോഡിന്റെ അടുത്തേയ്ച്ചാൽ മെയിൻ റോഡിന്റെ അടുത്തൊന്നും അല്ല അത് ഞങ്ങളെ വീട് മെയിൻ റോട്ടിൽ നിന്നും കുറ റച്ചൊന്നുള്ളോട്ട വീട്ടിലൊക്കെ ഈ ടാറിട്ട റോഡൊക്കെ ഇണ്ട് കൊറച്ചൊന്നുള്ളോട്ട ട്ടാണ് കൃഷിയൊക്കെ ചെയ്യാന് ഒരു അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലാണ്.
ആഹ് അങ്ങനെയുള്ള സ്ഥലങ്ങളാകുമ്പോ നമ്മക്ക് ആഹ് നല്ല സമാധാനത്തിൽ ചെയ്യും ചെയ്യാല്ലേ കാരണം ഇപ്പോഴത്തെ വീടുകൾ ന്നും പറഞ്ഞാല് ആ ഒരു വീട് വെക്കാനുള്ള സ്ഥലം മാത്രാണലോ ഇള്ളത് അപർത്തും ഇപ്പർത്തൊന ഒന്നിനും നമുക്ക് സ്ഥലം ഉണ്ടാവുന്നില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഇത് ആഹ് നമുക്ക് എത്ര വിചാരിച്ചാലും നടത്താനും കഴിയൂല്ലല്ലോ അത ഞൻ ചോദിച്ചേ ച്ചത് അങ്ങനെയുള്ള സ്ഥലങ്ങള്ണ്ടെങ്കിൽ നല്ലതാണല്ലോ
ആ അതെ ഇതിപ്പൊ ഞങ്ങളെ സ്ഥലം എന്ന് പറഞ്ഞാ വീടിന് തൊട്ടടുത്ത് തന്നെ ഒരുപാട് സ്ഥലണ്ട് ഒര് ഒരെക്കറിലേറെ സ്ഥലണ്ട് അപ്പൊ നമ്മൾ അതിലൊക്കെ ക്കെ കുമ്പളം അങ്ങനത്തെതൊക്കെ നമ്മക്ക് ആവശ്യള്ള വീട്ടിലേക്ക് ആവശ്യള്ള തക്കാളി പച്ചമുളക് അങ്ങനെ ചെറിയ ചെറിയ വിഭവങ്ങളൊക്കെ ഞങ്ങൾ അതില് കുഴിച്ചിടും വീടിന് തൊട്ടടുത്തന്നെ ആയൊണ്ട് നമ്മക്ക് ഇപ്പോളും പോയി നോക്കാനും ആ വെള്ളം നനച്ചൊടുക്കാനും മറ്റ് മറ്റ് പരിപാലനങ്ങളൊക്കെകൊട്
കാനൊക്കെ അട്ത്തായാല് അതൊക്കെനമുക്ക്നട അതൊക്കെ ചെയ്യാൻ കഴിയുള്ളമറ്റത് അതൊക്കെഒരുബുദ്ധിമുട്ടല്ലേ അത്രയുംദൂരംപോയി പിന്നെ വെള്ളമുള്ള സ്തലാവണം അങ്ങനെ
അതെ അതെ പ്പൊഇപ്പൊ ഈ നല്ല ചൂടല്ലേയ്നി ഇത് വരെ അപ്പൊ ഈ ചൂട് കാലത്ത് ഞങ്ങളെ ഒരുപാട് പച്ചക്കറികളും കൃഷികളും ഒക്കെ ഉണങ്ങിപ്പോയിരുന്നു ചൂട് കാരണം പിന്നെ വീട്ടിലെ കിണറ്റിൽ വെള്ളം കൊറവായത് കൊണ്ട് ആഹ അഹ വെള്ളം കൊറ കൊണ്ട് നനചൊട്ക്കാനും കയ്യാതായി ഒക്കെപാടായി അപ്പൊ ഒരുപാട് കൃഷികള് ഞങ്ങളത് നശിച്ച് പോയി
അത് നമുക്ക് വളരേ സങ്കടകരായ കാര്യണല്ലേ കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ചിട്ട്ണ്ടാ ക്ക്ന്ന കൃഷികളൊക്കെ അങ്ങനെ നശിച്ചു പോവാന്ന് പറയുമ്പോ നമക്ക് സാമ്പത്തികപരമായി നഷ്ടമാണ് ഇത് നമ്മള അത്രം നമ്മള് മാനസികപരായി നമ്മളന്നെ തളർന്നു പോവുല്ലോ
അതെ അതെ പിന്നെ അപ്പൊ ഒപ്പൊ കൊറെഒക്കെ ഒര് രണ്ട് മൂന്ന് ദിവസായിട്ട് നല്ല മഴ കിട്ടുന്ന്ണ്ട് വൈകുന്നേര മയ
ആ ഇപ്പൊ അല്ലെങ്കില്ചൂടിനും കുറവ് ഉണ്ടല്ലോ
ആ അതെ വെനൽ മയകിട്ടുന്നത് കൊണ്ട് ഇപ്പോ ഒണങ്ങിയത് ഒണങ്ങിയത് ഇ അടുത്തൊക്കെ കുറച്ചൊക്കെ മൊളച്ച് വെര്ന്ണ്ട് വിതൊക്കെ വീണതൊക്കെ ആയിട്ട് ഇപ്പം ഞാൻ വിചാരിച്ച് ഇനിപ്പ നോക്കണ്ട ഇനിപ്പോമയഒന്ന് നല്ല വന്ന്ട്ട് പ്പത്മം ചെടികൾക്കൊക്കെ നനച്ചൊടക്കാൻ മാത്രം വെള്ളൊന്നും വീട്ടില ഇല്ല്യേണു പിന്നെ നമ്മള് കുടിക്കാൻ തന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടുമ്പോ ഞമ്മള് ചെടികൾത് ആഹ് ആഹ് ആഹ് അത് ചെടികളെ നോക്കരുതല്ലോ
ആഹ് ആഹ് അങ്ങനെല്ല നമ്മളെ അട്ത് ഉള്ള ചെടികളെ നനച്ച് നല്ല രീതിയിൽ കൊണ്ട് നടക്ക് പിന്നെ ഇപ്പോ വെള്ളം വ വെറുതെ പാഴാക്കാനും പറ്റില്ലല്ലോ ഇപ്പഴത്തെ സാഹചര്യം കരണം എത്രയോ സ്ഥലങ്ങളിൽ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ട് ട്ട്ന്നവരുണ്ടല്ലോ
ആഹ് ഉണ്ട് ഉണ്ട് ഒരുപാട് ആളുകളുണ്ട് ക്കെ എന്ന് വെച്ച് ആഹ് ആഹ് ഓക്കെ